ഹലോ ഞാനത വീട് ട്ടിണ്ടേ.
എന്താ റെഡിയെ ഞാനിതാ വീട്ടില് നമ്മളത്‌ തൊലി ച്ചിരിക്കവടെ നമ്മക് എന്താ പരിപാടി
തന്നെ വാപ്പ വിളിച്ചിട്ടുണ്ടാരുന്നു അപ്പ വാപ്പായോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുവായിരുന്നു.
ആ വാപ്പ ഗൾഫിലാ
അല്ല അല്ല വാപ്പ തൃശ്ശൂരാണ്, വാപ്പ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, സ്കൂളിലെ ടീച്ചറാണ്. ഓ വാപ്പ അതെ അതെ അപ്പോ വാപ്പാക്ക് ശെനി തിങ്കൾ മുതൽ വെള്ളി വരെ വർക്കിള്ളത്, അപ്പോ വാപ്പാ ശെനി ഞായർ വീട്ടിലോട്ട് വരുള്ളൂ, അപ്പ എന്തെങ്കിലും ആ വീട്ടിൽ എന്തങ്കിലും ആവശ്യണ്ടെങ്കിൽ എന്നെ വിളി കാർ കാരണം അനിയനും ഈ ഏട്ടനും ഒക്കെ ഗൾ വർക്ക് പുറത്ത് വർക്ക് ചെയ്തൊണ്ടിരിക്ക അതുകൊണ്ട് അവര് എനിക്ക് വീട്ടിൽ എന്തേലും ആവശ്യമുണ്ടെങ്കി എനിക്ക വിളിക്കാറുള്ളൂ പിന്നെ എന്താ വെച്ചാ വാപ്പാനൊക്കെ പറ്റി പറയുമ്പോ വാപ്പക്ക് മെയിനായിട്ട് മക്കളാണ് ജീവൻ മക്കളയാന്ന് പറഞ്ഞാൽ വാപ്പക്ക് അത് ഇത്രയും ജീവന്റെ ജീവനാണ് അതുകൊണ്ട് വാപ്പ പറയുമ്പോ നമ്മള് തിങ്കളാഴ്ച രാവിലെ എണീറ്റ് പോകും മെയിൻ എത്ര ടൈം വരുമ്പോൾ മൂന്ന് മണിക്ക് നമ്മളൊക്കെ ഉറങ്ങി കിടക്കുന്ന ടൈമിൽ വാപ്പക്കെ മൂന്ന് മണിക്ക് എണീട്ട് തൃശൂരും വാപ്പക്കെ എന്താ വച്ചാ ശനിയാഴ്ച വേണങ്കി വാപ്പാക്കെ അവിടെ നിക്കാം ഞായറാ ഴ്ച്ച വേണെങ്കി അവിടെ നിക്കാം വാപ്പക്ക് ഒരിക്കലും നടക്കത്തില്ല ശനിയും ഞായറും വാപ്പക്ക് മക്കളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം മക്കളെ കാണണം എന്ന ഒരു മൈൻഡി ലാണ് വാപ്പ കാരണം എന്റെ വീട്ടില് വരുമ്പോ ഞാൻ ഒറ്റക്കുള്ളു കാരണം അനിയത്തിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടൊണ്ട് അവളവിടെയും അനിയനും ഇക്കയും അവിടെയാണ് വാപ്പാക്കെ പറയുമ്പോ സ്വന്തം വീട് സ്വന്തം മക്കളെന്നൊക്കെ പറഞ്ഞ് വാപ്പ ഇങ്ങോട്ട് വരും എന്നെങ്കിലും എന്നെ കാണാൻ പറ്റുമല്ലോ അവർ അത്ര അവർക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാണെങ്കിൽ ഒരു ഞാനെങ്കിലും നാട്ടിലുണ്ടായത് കൊണ്ട് വാപ്പ എപ്പോഴും എന്നെ കാണാനെങ്കിലും വരും കാരണം അത്രയും എന്നെയും എന്റെ അനിയൻ അനിയത്തി ഏട്ടന്മാരെയുംഎല്ലാത്തിനെയും ഇഷ്ടമാണ് പിന്നെ വാപ്പാനെക്കെ പറ്റി പറയുന്നുണ്ടെങ്കി ഈ ചെറുപ്പത്തിലൊക്കെ അറീമ്പോ വാപ്പ എങ്ങോട്ട് പോണെ പോലും വാപ്പാടെ കൂടെ എല്ലായിടത്തും പോകും മെയിനായിട്ട് വാപ്പ എന്നെ കാണാതായിരിക്കും പരമാവധി വീട്ടിൽ നിന്ന് മുങ്ങാറ് കാരണം വാപ്പാക്ക് ഒന്ന് കടേൽ പോണെ പോലും വാപ്പാക്ക് വർക്കിന്റെ ബേസിന് പണ്ടത്തെ കാലത്തൊക്കെ വാപ്പ സ്കൂൾക്ക് കേറുന്നതിനൊക്കെ മുന്നേ വാപ്പാ പണ്ട് പഞ്ചായത്തി വർക്ക് ചെയ്തിരുന്നപ്പോ വാപ്പ പഞ്ചായത്തിൽ പോകുന്ന ടൈം ആണെങ്കിൽ പോലും ഇനിയിപ്പോ വല്ല ഫ്രണ്ട്സിനെ കാണാൻ പോണെങ്കിൽ പോലും അല്ലെങ്കിൽ വല്ല മൂവി കാണാൻ പോകുന്ന ടൈമിലാണെങ്കിൽ പോലും കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോുന്ന ടൈമിലാണെങ്കിൽ പോലും വാപ്പാ ഒന്ന് എന്നെ കാണാതെ മുങ്ങി പോകാറാ പതിവ് എന്നെ മാത്രല്ല എന്റെവിടുത്തെ ഏട്ടനും അനയത്തിനെ ഒക്കെ കാരണം ഞങ്ങക്ക് വാപ്പ എങ്ങോട്ട് പോയാലും ഞങ്ങക്ക് വാപ്പാന്റെ കൂടെ പോണം വാപ്പാന്റെ കൂടെ പോണം വാപ്പ മിട്ടായി വാങ്ങിച്ച് തരും ഫുഡ് വാങ്ങിച്ച് തരും വീട്ടിൽ കുറെ ഫുഡ് വാങ്ങിച്ച് കൊണ്ടുവന്നു തരും പിന്നെ കുറെ ടോയ്സ് ഞങ്ങൾക്ക് വാങ്ങി തരും കളിപ്പാട്ടങ്ങള് കുറേ വാങ്ങി കാരണം എന്താ വെച്ചാ നമുക്ക് വാപ്പാമാരന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ടത് പിന്നെ വാപ്പമാരെ പറയുമ്പോ ഈ കാലത്ത് വാപ്പ പിന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് കാരണം നമ്മുടെ ഒരു ഭാഗത്ത് എത്താൻ വേണ്ടിട്ട് വാപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പിന്നെ അറിയുമ്പോ വാപ്പ നമ്മൾ ഉമ്മമാരൊക്കെ ഉണ്ടാവില്ലേ എന്ത് കാര്യം ഓപ്പൺ ആയിട്ട് സംസാരിക്കും സ്നേഹിക്കാണെൽ പോലും നമ്മൾ സ്നേഹ സ്നേഹം പ്രകടിപ്പിക്കും ഉമ്മമാരെ പക്ഷെ നമ്മൾ വാപ്പമാരെ അങ്ങനെയല്ല സ്നേഹം ഒരിക്കലും പ്രകടിപ്പിക്കൂല്ല പ്രകടിപ്പിക്കാതെ എന്ത് കാര്യം മനസ്സിൽ ഒതുക്കി നമുക്ക് ഇതിൽ ആവശ്യുണ്ടെ ചെയ്ത് തരുമെങ്കിൽ പോലും ഒരിക്കലും മുഖം ചിരിച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്ത് കാണിച്ചു തരത്തില്ല ഉള്ളിലെ സ്നേഹം ഉണ്ട് അതിൽ ഒരിക്കലും നമ്മുടെ വാപ്പമാർ ഒരിക്കലും പുറത്ത് കാണിച്ചു തരത്തില്ല ഇതിനക്കെ പറ്റി പറയുമ്പോ നിനക്കെന്താ അഭിപ്രായങ്ങള്
അഭിപ്രായങ്ങളെന്ന് പറഞ്ഞാ ഇന്റെ വാപ്പാന്ന് പറഞ്ഞാല് പ്രവാസിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടങ്ങേർ അറിയാം വാപ്പാനെ നമ്മൾ കാണാ രണ്ട് കൊല്ലത്തിൽ ഒരു ആറു മാസം അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ നമ്മളിവിടെ കാണാം അപ്പോൾ അതിൻ്റെ ഇടങ്ങേറ് നമുക്ക് നല്ല അറിയുന്നാണ് ഇതിനെ കുറിച്ച് ഭയങ്കര ഇടങ്ങേറാണ് ഒന്നാമത് ഈ പ്രവാസ ലോകത്തേക്ക് പോയാല് പിന്നെ ഒരു ഓലെ ജീവിതം പിന്നെ അവിടെ ഓല്ക്ക് നമ്മൾക്ക് വേണ്ടിട്ട് എന്തും ചെയ്യാൻ വേണ്ടിട്ട് ഓല് തയ്യാറാവും ഒന്നാമത് പറഞ്ഞാല് ഓൽക്ക് അവിടെണ് ഓല് പൈസ ഉണ്ടാക്കാൻ ഒന്നും കൂടി മൂല് ല്യം കിട്ടുക അതുപോലെ അങ്ങോട്ട് പോകും ഓല്ക്ക് പിന്നെ പോലെ ജീവിത അവിടെ പിന്നെ ഒരു രണ്ട് കൊല്ലത്തില് ഒരു ആറു മാസം അല്ലെ മൂന്ന് മാസം വന്ന് നിന്നാ അപ്പ തന്നെ പോകും പിന്നെ രണ്ട് കൊല്ലം കയിഞ്ഞ് കാണും അങ്ങനെ പറഞ്ഞ ഞമ്മളെ ഒരു വളർച്ച ഓല്ക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്റെ അനുഭവത്തില് ചെറുപ്പം മുതൽ തന്നെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ എന്റെ വാപ്പ ഗൾഫ് ഗൾഫിൽ അപ്പോൾ എനിക്ക് തന്നെ പത്തൊമ്പത് വയസ്സായി അപ്പോൾ എൻ്റെ വാപ്പ പോകല് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് കൊല്ലമായിട്ട് ഈ ഗൾഫ് പോകല് തുടങ്ങയിട്ട് അപ്പോൾ അതിൻ്റെ ഇടങ്ങേറ് നമുക്കറിയണം ചെറുപ്പം മുതൽ നമ്മൾ വാപ്പാനെ കാണണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പ ത്തില് സുച്ച് ഫോണിലൊക്കെയ വിളിക്ക നമ്മള അതിന്റെ സൗണ്ട് കേക്കല നമ്മള് കണ്ടത് നമ്മള് കുറച്ച് വലുതായേനു ശേഷമാണ് അങ്ങനെ കാണല് തുടങ്ങിയെ പിന്നെ ലീവിന് വരുമ്പോ നമ്മള് കാണും അല്ലാതെ കാണലില്ല പിന്നെ ഇങ്ങനെ സ്മാർട്ട് ഫോണുകൾ വന്നപ്പോഴാണ് നമുക്ക് വിളിക്കാനുള്ള സംവിധാനങ്ങളായത് ഇപ്പം പിന്നെ കുഴപ്പമില്ല ഒരു ദിവസം രണ്ടു നേരം അല്ലെങ്കിൽ ഒരു നേരം നമ്മളോട് ഒന്ന് വർത്താനം പറയും അത് കൊണ്ട് അൽഹംദുലില്ലാഹ് കുഴപ്പൊന്നുല്ല പക്ഷെ ഇത് പറയുമ്പോൾ ഓലെ ജീവിതം മൊത്തം അവിടെയി നമ്മക്ക് വേണ്ടിഓലെ ജീവിതം മാറ്റി വെച്ചു അവിടെയാണ് ഓലെ ഓലെ നമ്മള് ഓലെ തിങ്ക് ചെയ്യേണ്ടത് ഞമ്മക്ക് വേണ്ടിട്ട് ഓല ഓലെ ജീവിതം മാറ്റി വെച്ചു ഒരു പ്രവാസ ലോകത്ത് പോയിറ്റ് ഒരു പേസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഉണ്ട് അവിടെ പോയിട്ടിന്റെ അപ്പക്ക് ടാക്സി ഓടലാണ് അവിടെ പണി അവിടെ പോയിട്ട് ആ വെയിലത്ത് പണിയെടുക്കയാണ് ആ മനുഷ്യൻ അപ്പോ അവിടെ പോയിട്ട് പണിയെടുക്കുമ്പോ അതിന്റെ ഇടങ്ങാർ അറിയണെങ്കിൽ നമ്മൾക്കൊരു നമ്മള് കുറച്ച് കാലം കഴിഞ്ഞാല് നമ്മള് പണി ക്കേറി നമ്മളവിടെ പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ അവസ്ഥേ അറിയൂള്ളൂ എത്ര ഇടങ്ങേറായിട്ടാണ് ഓല് പൈസ നമുക്ക് നാട്ടികയച്ചരുന്നെ നമ്മള് എങ്ങനെ ദൂർത്തടിച്ച് നടന്നിരുന്നുന്ന് നമ്മള് നമ്മള പിന്നെ ദൂർത്തടിക്കൂല്ലട്ടോ ഇമ്മാടെ കയ്യിലായത് കൊണ്ട് ആവശ്യത്തിന് മാത്രേ പൈസ തരുള്ളൂ അത്യാവശ്യം ഒണ്ടേ പറയും മറ്റേ പൈസ തരൂല്ലാന്ന് പിന്നെ ഇപ്ര ഇപ്പ നമ്മളിപ്പോ കുറച്ചു വലുതായേന് ശേഷം അങ്ങനെ വലിയ ചെറിയ ചെറിയാവശ്യത്തിന് നമ്മൾ പൈസ ചോദിക്കൂല നമ്മളന്ന് കാറ്ററിങ് ബാക്കിയുള്ള സംഭവത്തെ നമ്മൾ ആശ്രയിച്ചു കൊണ്ട് ഓലെ പൈസ നമ്മള് മേടിക്കാറില്ല അപ്പോ ഇപ്പൊ ഈ വ വലുതാവണിന്റെ മുന്നെക്കെ എല്ലാ പൈസ ഓലേന്ന് മേടിച്ചിരുന്നു പിന്നെ നമ്മൾ ഈ സ്കൂളിലത്തെ ആവശ്യത്തിനും ട്യൂഷന്റെ ആവശ്യത്തിന് ഒക്കെ പൈസ ആശ്രയിച്ചിരുന്നത് അപ്പോ ഇവലെ പറഞ്ഞാല് ഒന്നാമത് ഇ പറഞ്ഞ പോൽ ഇമ്മാടെ നമ്മളെല്ലാരും ഇമ്മാന്ന് പറഞ്ഞ പൊക്കി പറയും ഇപ്പാനെ നമ്മൾ അങ്ങനെ ആരും പൊതുവേ പറയാറില്ല പക്ഷെ ഇമ്മാ യെ ക്കാളും പൊക്കി പറയണൊന്നല്ല പക്ഷെ നമ്മളെ എന്തായാലും നമ്മളുടെ ജീവിതത്തിൽ ഒരു പങ്ക് നമ്മൾ ഉപ്പാക്ക് കൊടുക്കണം നമ്മളെ നൊന്ത് പ്രസവിച്ചിട്ടില്ലാ തന്നെ ഉള്ളൂ നമ്മളെ ജനിച്ച മുതൽ ജീവിതകാലം വരെ നോക്കുന്ന ഒരു വലിയ സ്ഥാനം ഞമ്മളെ ഇപ്പാക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട് അത് ആരും അങ്ങനെ മനസ്സിലാക്കുന്നില്ല ല്ലാത്തവരുമുണ്ട് പക്ഷേ മനസ്സിലാക്കുന്നവരുമുണ്ട് പക്ഷെ ഒന്നാമത് പറഞ്ഞാൽ ഈ പ്രവാസ ലോകത്തേക്ക് പോയാല് പിന്നെ ഓരെ ജീവിതം അവിടെ നമ്മുക്ക് വേണ്ടിട്ട് ഓല് കഴിക്കുന്നു ഫുഡ് അടക്ക പോലും ചുരുക്കവാ നമ്മള ഈ നാ ട്ടിൽ ന്റെ കുട്ടികൾക്ക് പൈസ അയച്ചു കൊടുക്കണല്ലോ ഒരു ദിവസം ഒരു രണ്ട് റൂട്ട് ഉച്ചക്ക് വല്ലേ വെള്ളം റൊട്ടി വൈന്നേരം റൊട്ടി രാത്രി റൊട്ടി അങ്ങനെ റൊട്ടിക്കാകുമ്പോ ഒരു ദിറംസം രണ്ട് ദിറംസൊക്കെ ഉണ്ടാവുള്ള അതാകുമ്പോ ചുരുങ്ങിയ പൈസക്ക് പോലും വയറ് നിറയും പക്ഷെ അവിടെയാണ് ചിന്തിക്കാനുള്ള ഓലെ മക്കൾക്ക് വേണ്ടി ഇടുങ്ങിയ റൂമിലൊക്കെ കിടക്കണ്ടാവുക അപ്പോ ഇതില് ഭയങ്കര ഇത് പറയാനുള്ളത് ഞമ്മള് ഒന്നാമത് പോലെ സ്നേഹിക്കണം നമ്മളെ പോലെ ചേർത്ത് പിടിക്കണം ഒഴിവാക്കാൻ പാടില്ല പിന്നെ നമ്മള് ഓല്ക്ക് നമ്മളോട് നല്ല ദേഷ്യണ്ട് എന്റുപ്പക്കെ നല്ലെന്നെ അടിച്ചിട്ടുണ്ട് ചെറുപ്പത്തില് നല്ലടിയാണ് നല്ലടി അടിച്ചിട്ടുണ്ട് കേബിളായിട്ട് അടിച്ചിട്ടുണ്ട് ഒന്നാമത് പറഞ്ഞല് കേബിളായിട്ട് അടിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാല് നിസ്കരിച്ച നിസ്കരിച്ചന്ന് ഞാ പറഞ്ഞഞ് പക്ഷെ അപ്പൊ എവിടെന്ന് നിസ്കരിച്ചു വെച്ചു റൂമ റൂമിൽ ഇരുന്ന് ത ഇവി ഇവിന്ന് നിസ്കരിച്ചിട്ടില്ല പറഞ്ഞഞ് അപ്പ ഈ ചാർജർ എടുത്ത ഒരു അടി അടിച്ച്ു എന്റെ മോനെ എന്റെ ജീവിതത്തിൽ ഞ മരിക്കണ അടിയൻ മറക്കില്ല അത്ര ും അടി കെട്ടിയ പിന്നെ ആ നിസ്കരിച്ചിട്ടില്ല നികരിച്ചിട്ടില്ലന്ന് പറയലൂ നണ നോണ പറയലില്ല അവിടെന്നൊക്കെ ഒരു പാഠം മനസ്സിലായത് നോണ പറഞ്ഞട്ട നമ്മള് ആരെ മുല്ലും ജയിച്ചാലും നമ്മള് ലാസ്റ്റ് എവിടെേലും പോയി കുടുങ്ങന്ന അവിടുന്ന മനസ്സിലായതാണ് ഏ
സത്യം സത്യം ഈ ഈ കാര്യം ഈ കാര്യൊക്കെ പറ ഈ കാര്യമൊക്കെ പറയുമ്പോഴാണ് എനിക്ക് വേറെ കാര്യം റ പറന്നത് എനി ഈ കാര്യൊക്കെ പറയുമ്പോൾ എനിക്ക് വേറെ കാര്യം പറന്നു എനിക്ക് ഈ ഉപ്പമാലയുടെ ഒടുക്കി നമ്മൾ കള്ള പറയല്ലേ എന്നാണ് കാരണം എന്താെന്ന് വെച്ചാൽ ഉപ്പമാലക്ക് നമ്മള് കല്യും പെട്ടെന്ന് പിടി കിട്ടും കാരണം ഒരിക്കൽ പോലുപ്പന്മാരു കള്ളന്മാര എനിക്കും ഇന്ത്യമാര് സത്യം പറഞ്ഞ ഒന്ന് രണ്ട് തവണ വാപ്പ ഒരിക്കും അതിറ ആെ ഒരു കാര്യേണ്ടുള്ളൂ തല പോലും കള്ള പറയില്ല നമ്മള് എല്ലരും പറയണ കാരണം എന്താ വെച്ചാൽല്ല കള്ളന്മാ ഒരു കള്ളന്മാർക്ക് നമക്ക് വേറെ ആും കള്ള പറയേണ്ടി വരമെന്നുള്ള റസൺ കൊണ്ട് മാത്രം വാപ്പട്ണ്ട് എന്ത് കാര്യം പറഞ്ഞാലും സത്യം മാത്രമാണ് കള്ളം പറയുന്നത് ഒരു തവണ ഞൻ ര ഒരു തന്ന രണ്ടോ തവണ കതേപലെ കള്ള പറഞ്ഞ എനിിക്ക സത്യം നല്ലിട്ടുണ്ട് കാരണം പാപ്പ അടിക്കുമോഴൊക്കെ പറയും അതൊക്കെ സയം പറഞ്ഞിന്തെ ഞാ സത്യം പറഞ്ഞ ഒന്നും ചെയ്യത്തില്ല പക്ഷെ കള്ളം പറയൂ തവണഞ്ഞിണ്ട് കാര്യം ഇപ്പ നമ്മെ വാപ്പ നമ്മ എന്താ പഠിപ്പിക്കണേ ഒരിക്കലും കള്ളം പറയിരിക്കാൻ വേണ്ടിട്ട ഒന്നും നമ്മൾ തുന്നതും എന്ത് ചെയ്യുന്നതും കാരണം അല്ലാത്ത സ്നേഹം ഇല്ലാത്തതൊണ്ട് ഒന്നുമല്ല പിന്നെഞ്ജി പറഞ്ഞു ഈ പ്രവാസികള് കാരണം എന്റെറെ ഒരു ഫ്രണ്ട് എന്റെ വാപ്പ പ്രവാസിയാണ് അപ്പൊ ഞാനെ പണ്ട് വിചാത്തിുന്ന ഒരു കാര്യം പ്രവാസിയൻ അത്രയും പണക്കാരാണ് കാശ്ും നല്ലോണ്ണംല്ലവരാണ് കാരണം അവര് ഈ ലീവിനൊക്കെ നാട്ടിൽ വരുമ്പോ ബദാമ വണ്ടിരു പിസ്ത പിന്നെ കുറെ ചോക്ലേറ്റ് കൊറെേ ഐറ്റംസ് കൊണ്ട് പൽപ്പൊടി അങ്ങനെയൊക്കെ കണ്ണ് കണ്ടുന്ന ടോയ്സും സംഭവങ്ങളൊക്കെ ഞാൻ കൊണ്ടരുമ്പോ ഞൻ പണ്ട് തിങ്ക് ചെയ്യുന്നത് ഇവരൊക്കെ റിച്ച ആായിരിക്കും ഇവർക്കും അവിടെ ഇ തന്നക്ക അവരും ഇതേപോലെ ബദാമ വണ്ടി ഇപ്പപ്പൊക്കെ കഴിക്കണ്ടാവും അവര് ഡെയിലി പക്ഷെ പിന്നീട് ഞാനൊനി ബുദ്ധി വന്നതിന് ശേഷം ഞാൻ ഇതകത്തി വന്ന അതിനെപ്പറ്റിെ അന്വേഷിക്ക ഞാൻ അറിഞ്ഞ കാര്യങ്ങള് ഇവരൊന്നും ഒരിക്കലും അവർന്ന ഇങ്ങനത്തെ സംഭവങ്ങളന്നും കഴിക്കണില്ല അവ പറ്റേ എങ്ങനെ ലോക്കൽ ആൾക്കാർ ഇങ്ങനെ ഫുഡ് കഴിക്കണോ അവിടെ കുബൂസും തൈര് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ല സംഭവം അതൊക്കെ ലഘു ഭക്ഷങ്ങൾ അവർ കഴിക്കണം കാരണംന്ത വെച്ചാ ഒക്കെ വീടിന് വേണ്ടി നിറവേറ്റാൻ വേണ്ടി പോയ ആൾക്കാരെ ഒക്കെ വീട് വെക്കണം സ്വന്തം മക്കളെ നല്ല രീതിയിൽ എത്തിക്കണം നല്ലൊരു നിലയിൽ എത്തിക്കണംല്ല മൈൻഡില് പോണവരാ ഒരിക്കലും അവർ ദ ഒരു പത്ത് രൂപ പോലും അവടെ ദൂർത്തടിക്കുന്നില്ല കാരണം ഒരു ഒരു രൂപ കിട്ടിയാെ അവര അവടെ സേവ് ചെയ്ത് നെക്കയാണ് കാരണം സ്വന്തം മക്കൾ മക്കൾക്ക് വേണ്ടി സ്വന്തം മക്കൾക്ക് എന്തെലും വാങ്ങിക്കാം സ്വന്തം മക്കൾ പഠിച്ച് രക്ഷപ്പെടട്ടാൻ വേണ്ടി കുറച്ച് ക്യാഷ് സേവ് ചെയ്യാം അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഒരു ഭാഗ ഭാര്യക്ക് വേണ്ടിന്നെ ഡ്രസ്സ് വാങ്ങിക്കാം അല്ലാതെ ഒരിക്കൽ പോലും അച്ഛൻ അച്ഛന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പത്ത് രൂപ പോലും വേസ്റ്റ് ആക്കാറില്ല നീ പറഞ്ഞ പോലെ നമ്മള് എപ്പ പറയുമ്പോ പോലും നമ്മ അമ്മയായിരിക്കും എപ്പോഴും പറയാ പക്ഷെ ഒരിക്കൽ പോലും നമ്മ അച്ഛ പക്കി പറയാറില്ല മെയിന ആയിട്ട് കാര ഉമ്മാന്റെറെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പറയുന്നത് പോലെ അച്ന്ന് പറഞ്ഞൽ നമുക്ക് എല്ലാ ഭാഗത്തും ഉണ്ട് കാരണം എന്താ വെച്ചാ നമ്മളൊന്ന് തടിക്കണണ്ടെങ്കിൽ നമുക്ക് അമ്മ ഫുഡ് വാങ്ങി തരണം എന്നുണ്ടെങ്കിൽ ഫുഡ് വാരി തരണമെന്നുണ്ടെങ്കിൽ ആ ഫുഡ് വാങ്ങി കൊണ്ട് വരന്ന്ള്ള സംഭവം നമ്മൾ വാപ്പയാണ് കാരണം നമ്മള് ഒരു ഒരു കാലത്ത് കിടന്നറങ്ങുമ്പോൾ ഒരു ഒരു കാലത്ത് നമ്മൾ കിടന്നുറങ്ങുന്ന ടൈമില് ആ സയത്ത് നമ്മളെ വാ അപ്പമാര് അവിടെ പണിയെടുക്കുമായിരിക്കും കാരണം അവർക്ക് റെസ്റ്റ് ഇല്ല നമ്മള് ഒരു ഭാഗത്തെ എത്തിക്കുന്ന മൈൻഡ് എടുക്ക മാത്രം പണിയെടുക്കുന്ന വ്യക്തികളാ നമ്മള് വാപ്പമാര്. കാരണം ഒരിക്കലും നമ്മള് ഒരു ടൈമായി ഒരിക്കലും തള്ളി പറയാത്ത ഒരു തള്ളി പറയാത്ത ഒരു വ്യക്തിയ നമ്മള് അവര് കാരണം ഇനിയിപ്പോ അവർക്കൊരു വാർധക്യ കാലം വരുമ്പോൾ നമ്മളാണ് അവരെ നന്നായിട്ട് നോക്കേണ്ടത് കാരണം നമ്മള ഉമ്മാരായാലും ബാപ്പമാരായാലും നമ്മൾ അവരെ നന്നായിട്ട് നോക്കണം കാരണം നമ്മള് ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാ നിലത്ത് കാല് കുത്തി നി അതി മെയിൻായിട്ടുള്ളരു വ്യക്തി നമ്മ അഛനും അമ്മമാുംമാണ് കാരണം ഒരിക്കും നമ്മള് അവര് കൈവടിയാൻ പറ്റില്ല ബാക്കി ഇക്കാലത്തുള്ള ആൾക്കാര് നമ്മളെ അച്ഛനമ്മമാരെ ഒിഴിവാക്കിക്കൊണ്ടിരിക്കുവാണ് കാരണം അവർക്കൊന്ന ഇപ്പം ഉമ്മമാവശ്യ ഉ്മാാലും ഉപ്പമാരേം ആവശ്യമില്ല കാരണം ഒക്കെ അവ ഒിഴിവാക്കി ഒറ്റൊക്കെ ജീവിക്കൻ നോക്കണം സ്വന്തം ഭാര്യയെ കിട്ടി കഴിയുമ്പോ സ്വന്തം ഉമ്മമാരെ ഒഴിവാക്കി ഒറ്റയ്ക്ക് ജീവിക്കുന്ന കാലങ്ങൾ വന്നുകൊണ്ടിരിക്കയാണ് അതുകൊണ്ട് നമ്മ നമ്മള് ആകെ ഇങ്ങിന ഒരു ഒറ്റ കാലം നമുക്കൊര് വയ്യാത്ത ടൈമില് അവര് മാത്രേണ്ടായിരുന്നുള്ളൂ ഇപ്പം നമക്ക് യായിരിക്കുമ്പോ നമ്മ ഉമ്മമാ സങ്കരം വരുമെങ്കിലും ബാപ്പന്മാര ഒരിക്കലും അത് പുറത്തു കാണിക്കാതെ ചെയ്തിരിക്കുന്ന ആൾക്കാരായിരുന്നു അതൊക്കെക്കുമ്പോ നമുക്ക് മനസിന് ഒരു സങ്കടമുള്ള കാര്യ ഉമ്മമാര് വാപ്പമാര് നമ്മുടെ ലൈഫില് ഏറ്റവും കൂതൽ നമ്മ റസ്പെക്റ്റ് ആണ് ഇ പോല എന്ത് കാര്യ കൊടുക്കണ്ട ഒരു വ്യക്തിയാണ് അനക്കിപ്പോ നമുപ്പോ പറഞ്ഞ പോലെ എന്റെ പാപ്പ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് തിങ്കുമ്പോ സത്യം സങ്കം വരുന്നുണ്ട് കാരണന്ത ജനാവരിക്കൽ പോലും എന്റെ വാപ്പയെ വി വിട്ടി പിരിഞ്ഞ ഇരിക്കണ സമയം ഈ ഗൾഫിൽഈ വാപ്പ ഇപ്പോ ഒരു രണ്ടു വർഷത്തോളംമായിട്ട് അവിടെ പോയതാ തൃശ്ശൂര് അതുപല വാപ്പ നാട്ടിൽ സ്കൂള് പഠപ്പിച്ചിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുത സന്തോഷമുള്ള കാര്യമായിരുന്നു ന എന്താവശ്യം വന്നാലും വാപ്പ നമ്മൾ സഹായിക്കാറുണ്ട് സത്യല്ലേ
അത് ശരിയാണ് നമ്മളിപ്പോ പറഞ്ഞാല് കൂടുതലും ആളുകള് ആശ്രയി ഗൾഫാണ് പൈസ ഉണ്ടാക്കാൻ പോന്നത് അപ്പോ അതില് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കൊറെേ ആളുകൾ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് പണിെടുത്തിട്ട്ഓ വാർധക്യം വരെടെ പണിെയെടുക്കും പക്ഷെ പിന്നെ ഓൽക് നാട്ടിൽ വന്നാ ചെലോൽക്ക് വില തന്നെ കൊടുക്കൂല ഓര കയ്ൽ പൈസ എല്ലാം പറയും അപ്പോക്ക് വില കൊടുക്കൂല പിന്നെ പോലെ മക്കള് നോക്കൂല പൈസല്ല സ്വന്തം ഭാര്യ വരെ ഒഴിവാക്കി വിടുന്ന സംഭവം നമ്മളെ കേരളത്തി ഉണ്ടായിരിക്ക ഓലെ ഒഴിവാക്കി വിട്ടിട്ട് ഓല ഒഴിവാക്ക പൈസ പോല പിന്നെന്തിനാ മ്മക്ക് നാ പക്ഷ അപ്പൊ അവിടെയാണ് പൊട്ടത്തരം കാട്ടി സ്വന്തം ജീവിത്തില് അവർക്കായിട്ട് ഒരു ജീവിതം മാറ്റി വച്ചിട്ടില്ലൊരു മിസ്റ്റേക് ആണ് കാര്യം അപ്പ അതിനെ കുറിട്ടൊക്കെ നമു പറയാൻ വെ ഇഷ്ടം പോലെ പറയാനുണ്ട് ഇൻഷാ അല്ല ഫ്രീ ആകുമ്പോ നമുക്ക് അതിനച്ച് സ്പേസ് ഇട്ടുമ്പോ നമൂടി കൂടുതൽ പറയാം ഓക്കെ
ഓക്കേ ഓക്കേ ഓക്കേ
ഓക്കെ താങ്ക് യു ശരി ശരി